ഹലോ
ഹലോ ഇപ്പോഴും ഒരുപാട് സമയം വിളിച്ചിട്ടാട്ടെ എടു നെറ്റിന്റെ ആയിരിക്കും അപ്പൊ
എനിക്ക് ശബ്ദം കേട്ടതും ഇല്ലായിരുന്നു കോൾ വന്നപ്പോ കേറി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാ സ്ക്രീനിൽ കാണിച്ചതേ ഉള്ളൂ പക്ഷെ നേരത്തെയോക്കെ ഫോൺ ബെ ല്ലടിക്കുന്ന ശബ്ദം കേക്ക്
അത് ചിലപ്പോ അങ്ങനെയാ കാരണം എനിക്ക് ഒന്ന് രണ്ട് വട്ടം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആപ്പില് കേറി ഇരിക്കണായിരിക്കും വിളിക്കുമ്പം
ഓഹ് സുഖണോ
ആഹ് സുഖം
കഴിച്ചാ
കഴിച്ചു കഴിച്ചു
എന്തായിരുന്നു രാവിലെ ഫുഡ് മാരിഡാണ് കൊച്ചുങ്ങൾ ഒന്നുല്ല
ഓക്കെ
കല്യാണം കഴിഞ്ഞോ
ആഹ് കല്യാണം രണ്ട് മക്കളുണ്ട്
ആഹ് എന്ത്‌ ചെയ്യുന്നു കുട്ടികള്
ഒരാള് മൂന്നര വയസ്സ് പ്ലൈ സ്കൂളിൽ പോകുന്ന് ഒരാള് മൂന്ന് മാസം
ഓഹ് കുഞ്ഞു പിള്ളാര പോയോ സ്കൂളിൽ പോയോ ഇന്ന്
ആഹ് മൂത്താള് പോയി അവക് ഇഷ്ടവാ പോവാൻ
ആണാ സാധാരണ പിള്ളേർക്ക് ഭയങ്കര
അല്ല അങ്കൻവാടിലാണെങ്കി പോവൂല അംഗവാടി പോകാൻ ഭയങ്കര കരച്ചിലും നിലവിളിയുവാ അപ്പൊ പ്ലേ സ്കൂളിൽ ചേർത്തിയപ്പം അവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് പിള്ളാരും പിന്നെ കളിക്കാനൊക്കെ ഒരുപാട് ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇ അഗൻവാടിയിൽ അവർക്ക് ആഹ് ആഹ്
എപ്പൊ വരൂ അപ്പൊ
ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് രാവിലെ പോകുന്നത് വൈകീട്ട് മൂന്ന് മണി വരെ വരെ ഉള്ളൂ പക്ഷെ കൊച്ചു രണ്ടാം ട്രിപ്പ് ആണേ അപ്പൊ രണ്ടാം ട്രിപ്പ് പ്പിലിങ് വരുമ്പോതെന് നാലു മണിയാവും
ആണോ ആ കുഞ്ഞെന്ത്യെ ഉറങ്ങുന്നാ
ആഹ് ഉറങ്ങുന്നു അവന് രാത്രി വന്ന് ഉറക്ക്‌ യില്ല പകലാണ്
ആണോ
കൊണ്ടന്ന് ണോ
ആഹ
ഓ ഒറ്റക്കേ ഉള്ളോ
അല്ല ഞാൻ ഹസ്ബൻറിന്റെ വീട്ടിലേ എവിടെ എല്ലാവരും കൊണ്ട് ഹസ്ബൻറി എറെ അനിയത്തിയും അനിയത്തിറെ കൊച്ചും പിന്നെ അനിയനയും ഉമ്മ വാപ്പ എല്ലാരുും ഉണ്ട്
ആണോ
മാറില്ല ആ മാറില്ല അനയന്റെ കല്യാണം കഴിഞ്ഞില്ല പിന്നെ ആഹ് നാത്തൂറെ ഹസ്ബൻഡ് ഗൾഫിലാണ അപ്പൊ അവളും കൊച്ചും ഇവിടെ തന്നെ
ഓ കൊച്ചിങ്ങളെ അപ്പൊ മാറി എടുക്കാനൊക്കെ ആളുണ്ടല്ലോ
ആഹ് ഉണ്ട് ഉണ്ട് ആഹാരം കഴിച്ചോ ആരുല്ലേ ആരുല്ലേ ആഹ അവിടെ ആരുല്ലേ ഹലോ
ഇവിടെ അവിടെ എന്തു ആായിുന്നാ രാവിലെ
ആഹ ദോശ ഗ്രീൻ പീസ് കറി
ഇവിടെ ആരുല്ല ഞങ്ങൾ രണ്ടൂര് മാത്രമേ ഉള്ളൂ
ആഹ മാറി വേറെ താമസിക്കണോ
അല്ലല്ല ചേ ട്ട ന്റെ അമ്മയ ഉണ്ടായിരുന്നു കൂടെ പക്ഷെ ചേണ്ടാമ്മ ഒരു ഞങ്ങളടെ കല്യാണം കഴിഞ്ഞ ഒരു ആറ ഏഴ് മാസം കഴിഞ്ഞപ്പോ മരിച്ച പോയി
ആഹ് ആഹ്
ആായായ ആളായിരുന്നു
ഓ
പിന്നെ ഞങ്ങൾ രണ്ടരു മാത്രം ചേട്ട ഒറ്റ മോനാണ്
ആഹ
ആരുും ഇല്ല വേറെ പിന്നെ റിലേറ്റീവ്സോ അനീത്തി അനിയനോ ആരുല്ല എനിക്ക പക്ഷേ ഒ അനിയനുണ്ട്
ഓ
അതിന്റെ കല്യാണം കഴിഞ്ഞ് വൈഫ് പ്രസവിച്ച കടക്കുന്നു
ആഹ്
അത് ഇവിടെയല്ല നല്ല ലോങ്ങിലാണ് അപ്പൊ അവളും ഇവിടെ ഇല്ല ഒരു എഴട്ട് മണിക്കൂർ ട്രാവല ഞാാനിതുവരെ കണ്ടതല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട്
ആഹ് ആഹ്
ആ പോവാൻ പറ്റാതിരിക്ക ചേട്ടനും ഗൾഫിലായിരുന്നു പ കി അതൊക്കപ്പോ ഇങ് വന്നു അപ്പം ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് പൊക്കോണ്ടി അപ്പൊ അതല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് തിരിച്ചു പോകണം ചേേ
ഓ
ഇതുവരെ കണ്ടില്ല കാണണോ എന്നൊക്കെ അത്ര എത്രയും ചെയ്തു പോകാൻ പറ്റത്തില്ലല്ലോ
ആഹ ആ് അതെ വയ്യങ്കി എലുത്തും കൂടെ വയ്യങ്കി പറ്റത്തില്ല തധീരെപട്ടതില്ല
അപ്പൊ ഞാൻന്റെറെ് ബുദ്ധ ഇത് അറിയാവുന്നണ്ട് ഇങ്ങോട്ട്െെ വിളിച്ചിട്ട് പറഞ്ഞു സർപ്രൈസ ആയിട്ട് ഇങ്ങോട്ട് കയറിയ ഒന്നും വരരുത് അടങ്ങി അവിടെ ഇരിക്ക കുഞ്ഞമായിട്ട് വന്നിട്ട് ആ ഞാൻ രണ്ടു ദിവസം അവിടെ വന്ന് നിന്നോളാം
ആ ആ
ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നു ഇല്ല പക്ഷെ നമ്മട ഈ മനസ്സറിഞ്ഞിട്ട്
അതാ
ഇങ്ങോട്ട് വന്ന് നിക്കാം കൊച്ചു ആയിട്ട് ഞാൻ ഇവരെ കണ്ടിട്ടോ എടുത്തിട്ടോ ഒന്നും ഇല്ലല്ലോ ചേച്ചിക്കോ ആഗ്രഹം കാണ എല്ലാരും കാണെ എടുക്കൊക്കെ ചെയ്ത് അപ്പ അവരുടെ വീട്ടിന്നും പറഞ്ഞു അവ അവള് വരുംന്ന്
അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് മുന്നോട്ട് പാറ ഇത്ര യാത്ര ചെയ്ത് വരുമ്പോൾ പിന്നെ അനെക്കാളും വലിയ പാടാവും
ആഹ്
വരുമ്പ കാണാന്ന്
നാത്തൂനാണെങ്കിലും വല്യ ഇ ങ്ങനെ ഭയ ഈഗൊന്നുല്ല ഭയങ്കര ഒരു കൂട്ട് ഫ്രണ്ട്ലി ആണ് ഭയങ്കര അവര് മൂന്നും മക്കളാ മൂന്നും പെണ്ണാ അപ്പൊ പിന്ന ഇങ്ങോട്ട്പ്പോ അമ്മയും അച്ഛനും ഒക്കെ ജോലിക്ക് പോയി കഴിയുമ്പ അവള് പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനു ആയിട്ട് നല്ല കൂട്ടാ
ആങ്‌ഹ
ഉച്ചക്ക്ത്ത ഒന്നും ആയില്ല ഇന്ന് ഇത ഇപ്പ ഉച്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോണംന്ന് ചെക്കപ്പ് ഡേറ്റ് ആ ശനിയാഴ്ചത്തേക്ക് എടുത്തിരുന്നേ പക്ഷെ വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ ഇല്ലാന്ന് രണ്ടാമത് ടോക്കൺ ആ കിട്ടിയതാ പിന്നെ മാറ്റിയെടുത്തപ്പോ പന്ത്രണ്ടായി
ഓഹ്
ഇനിപ്പ ഉച്ച കഴിയുമ്പോ
പോണം അല്ലേ അല്ല എന്താ പ്രശ്നം എന്താണ്
അൾസർ
ഏഹ്
അൾസറ്
അൾസർ അല്ലേ ഓഹ് ഓഹ്
കൊറച്ച് കാര്യങ്ങള് ട്രീറ്റ്മെൻറ് കുറച്ച് കുറ കൂടിപ്പോയാരുന്നു
ആണല്ലേ
കാര്യങ്ങ അപ്പ ഒ ഞങ്ങൾ മാത്രം ഇത്ര ആയതുകൊണ്ട് ചെ ഒറ്റക്ക് നോക്കാനൊന്നും ആരും ഇല്ല അതുകൊണ്ട് ചേട്ട ഇനിപ്പോ കുറച്ച് കഴിയുമ്പോ ചേട്ടൻ വരും ഉച്ച ആവുമ്പഴത്തേക്ക്
ആ ആ
ഇപ്പ ചേട്ടൻ നിർത്തി നാട്ടി വന്ന് ഓട്ടോ എടുത്ത് ഓടുന്നു
ഓഹ് ഓട്ട എടുത്തോടുവാ അല്ലേ എന്റെ ഹസ്ബൻറും ഗൾഫിലാര്ന്ന് ഇപ്പ ഇവട ആ മറ്റേ ടെക്നോ പാർക്കില്ലേ അവിടെ ഡ്രൈവറ് ആയിട്ട് പോണ്
ഇപ്പം നമ്മൾ സ്വന്തായിട്ട് ഒരു ഓട്ടോ എടുത്തിനിപ്പ തിരി ച്ചു പോകുമ്പോ വല്ല റന്റിനും കൊടുക്കാന്ന് വെച്ചിട്ടേ
ആ ആ ആ അത് നല്ലതാ
ആ അപ്പം നമ്മക്ക് അതിലീന്നും സി സീം അടഞ്ഞു പോവും എന്തെങ്കിലും അല്ലാതെ കിട്ടുവോം ചെയ്യും അങ്ങനെ വിചാരിച്ചിരിക്കുന്നു എന്തായാലും എന്റെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം ഒക്കെ ആയിട്ട് തിരിച്ച കേറി പോണംന്ന് പറഞ്ഞു നിൽക്ക അപ്പ പിന്നെ ഞാനിവിടെ ഒറ്റക്ക് ആകുമ്പോം ഞാനും തിരിച്ച് തിരിച്ചരോ നോക്കണംന്ന് വെച്ചിട്ട്
ആ ആ അതെ ഒറ്റക്ക് ഇരിക്കുമ്പം മടുപ്പാ
ഒറ്റക്കിരിക്കുമ്പം മടുപ്പാണ് ആരും ഇല്ലല്ലോ ഈ ഒരു വീടും പിന്നെ ഭയങ്കരായിട്ട് അങ്ങനെ പൊററത്തോട്ടും ആരായിട്ടും വല്യ ഇതില്ല പക്ഷെ എല്ലാരും തൊഴിലുറപ്പും അതും ഇതും എല്ലാവരും രാവിലെയൊക്കെ ഇറങ്ങിപ്പോകും പിന്നെ വൈകുന്നേരം ജസ്റ്റ് എല്ലാരും വീണ്ടും മുന്നിൽ ഒത്തിരി നേരം നിക്കും ഒന്നിരുന്നാലെഉള്ളൂ അപ്പം മുകളിൽ ബാൽക്കണിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലെ ഉള്ളൂ അതുവരെ പിന്നെ നമ്മൾ തന്നെ ഒറ്റയ്ക്കകത്ത്
ഭയങ്കര പാടാണ് ചേട്ടന് ഇപ്പഴായാലും രാവിലെ പോവും ഉച്ചക്ക് വരും രാത്രിയില് വരും
ആഹ്
അങ്ങനെ പിന്നെ വൈയ്യായ്കകൾ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ പോ നിന്നും നിന്നോളും പോത്തില്ല
ആഹ് ആഹ്
ഉഉം പിന്നെ ഞാൻ പിന്നെ പറയും അങ്ങ് പൊക്കോ കൊഴപ്പില്ലാന്ന് ഇവിടത്തെ സ്റ്റാൻഡ് തന്നെ കിടക്കുന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാലാ
ആഹ് അതെ ഇപ്പ എത്ര വർഷയി
ഞങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു
കഴിഞ്ഞല്ലേ ആ
ഉം ഉച്ചക്കിത്തിരി നല്ല
ഉച്ചക്കത്തേന് ഇന്നമ്മള് വെളിയിന്നാക്കാന്ന് വിചാരിച്ചു
ഓ ഓ എന്തേലും വിശേഷം
വിശേഷൊന്നല്ല കൊച്ചിന് കൊറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ അവള് സ്കൂളി പോവും പ്പൊ പോകുമ്പോഴേ പറ്റു ക്കുവെല്ല അവളെ കളിപ്പാട്ടം മൊത്തോം വാങ്ങി ച്ചോണ്ടേ വരത്തുള്ളൂ
ആ കുഞ്ഞിനേം പൊടിക്കുഞ്ഞിനെ കൊണ്ടുപോവത്തില്ലേ
ആ അവനെ കൊണ്ടു പോണം ആ വേറെ ആരുല്ലല്ലോ നമ്മള് മൂന്നു പേരും കൂടിയാണ് പോണതെ നാത്തൂനും അമ്മായി നമ്മള് മൂന്നു പേരും കൂടെയാണ് പോണത് വാ വണ്ടിയുണ്ട് നാത്തൂനോടിക്കാനറിയാം ആ നാത്തൂനോടിക്കും അപ്പൊ
ഓ പിള്ളാരു ആയിട്ട് പോയികഴിഞ്ഞാൽ എല്ലാം പറക്കി എടുത്ത് വരാം പാടല്ലേ ഇതാകുമ്പോ പെട്ടെന്ന് സാധനം എടു
ഇപ്പൊ നാത്തൂന്റെ നാത്തൂന്റെ കൊച്ചും എന്റെ കൊച്ചും രണ്ടുപേര് സ് സ്കൂളിൽ പോയേക്കാ വൈകിട്ടാകുമ്പോ രണ്ടുപേരും വരൂല്ലോ അതിന് മുന്നേ തിരിച്ചെത്തണം നാത്തൂനാണെങ്കി നൈറ്റുആണ്
ഹോസ്പിറ്റൽ
നൈറ്റാണ് അപ്പൊ അതിന് മുന്നേ തിരിച്ച് വരേം വേണം
അവടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണോ
ആ വിടെ അടുത്തന്നെ ഒരു അരമണിക്കൂർ മതി
പോണല്ലേ
അല്ല അത് സ്കൂട്ടി ഉണ്ട് നമ്മടെ അമ്മാച്ചന് സ്കൂട്ടിയുണ്ട് അപ്പൊ നൈറ്റിനൊക്കെ പോകുമ്പോ അതിലങ്ങ് പോകും വൈകിട്ട് ആകുമ്പോ വാപ്പ ത് ജോലിയും കഴിഞ്ഞ് വരും ഏ ഹലോ
കേക്കാമോ
കേക്കാ ഇപ്പ കേക്കാ
ഹസ്ബന്റ്
ഹസ്ബന്റ്
ഹസ്ബൻഡുച്ചക്ക് ചോറ് കൊണ്ടുപോയോ?
അല്ല, അത് കൊറച്ച് ദൂരെയാണേ ജോലി. അപ്പൊ ഒന്ന് രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ടേ വരൊള്ളൂ. അവടെ റൂമെടുത്ത് നിക്കുവാ. അവിടെ സ്റ്റേയൊണ്ടവർക്ക്. അപ്പൊ രണ്ടാഴ്ച്ച കൂടുമ്പോഴേ വരൂ.
ആണോ പ്പൊ ഫുഡൊക്കെ പൊറത്തുന്നോ?
ഉം പൊറത്തുന്ന്
ഉം രണ്ടൂന്ന് ദീസം ലീവ് കിട്ടോ
ആാാ രണ്ടാഴ്ച്ച കൂടുമ്പോട് ത്ത രണ്ടു മാസം കിട്ടും. രണ്ട്, മൂന്ന് മാസം കാണും. നാലിന്റെ അന്ന് കേറണം
കൊച്ചുങ്ങള് വ് വ് അച്ഛനെ കാണാതെ. പ്രാശ്നോന്ന്ല്ല.
ഇല്ല. അത് മൂത്ത മൂത്ത കൊച്ച് കുഞ്ഞായപ്പമുതലേ ഓ ഒന്നെങ്കി അവടെയായിരിക്കും. അല്ലെങ്കിയിങ്ങനെ പോയിവരൊക്കെയാണല്ലോ.
അ
പിന്നെ വന്നതും അവും മൂത്താളല്ലേ പറയാറായിട്ടൊള്ളൂ. അവളിച്ചിരി ഞാനും വെരു ന്ന് എവിടെ പോയാലും ഞാനും വെരുന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കും. കൊറച്ച് കഴിയുമ്പോ കണ്ടോണ്ടെറങ്ങിയാലേ കൊഴപ്പൊള്ളൂ.
ആഹ്
അവ്ള് നോക്കി നിക്കേ ഇറങ്ങിപ്പോയാലേ കൊഴപ്പൊള്ളൂ. ഇപ്പ അവള് സ്കൂളി പോകുന്ന സമയത്താണ് പ്രാശം പോയത്. അതൊണ്ട് കൊഴപ്പൂല്ലായിരുന്ന്
ആഹ്
ള് കണ്ടോണ്ട് നിന്നാ പ്രശ്നവാ പിന്നെറങ്ങാൻ സമ്മതിക്കത്തില്ല. എങ്കി ശെരി കെട്ടോ വി വിളിക്കാമേ.